ഹലോ കേൾക്ക്ണ് ആ കേൾക്ണ്ല്ലേ ആഹ് ആ കേൾക്ണണ്ടോ ആ ഇപ്പൊ കേൾക്ണ്ട് ആ
ആ എന്തൊക്കെവർതാനം സുഖല്ലേ
ആഹ് സുഖാണ് കൊഴപ്പൊന്ന്ല്ല അങ്ങനെപോണ് എന്തെക്കെ അവ്ട്ത്തെന്താ ചോറെയ്ച്ചില്ലെ ഏഹ് ക്കെ ഫുഡ് ഉം. ഫുടൊക്കെ കഴിച്ച്. കൊച്ചം ഉം ഇല്ലെ പോകുന്നത്ങ്ങനെ അങ്ങനെക്കെട്ക്കെ എന്തൊക്കെ എന്നിട്ട്?
ചോറ് ചോറകയ്ച്ചിവ്ടെങ്ങനെ കെട്കെനു
ആ ചൊമണ്ട് പനേയ്ര്ന്നു പ്പ കൊറേ ദിവസം
ഉം.
ഒക്കെ മാറിപ്പൊ ചൊമ ചൊമയ്ക്ക്ണ് പിന്നെ ട്ട്യാളെക്കെല്ലെ ഏണ്ട് ഒക്കെ ക്ലാസ്സിനൊയ്ക്ക്ണ്
ഇവടെന്ന്ലീവാണ് സ്കൂള്
അതെന്തേ? വെള്ളിയാഴ്ച ലീവ് ലീവാവുലെ അഹ് അഹ് അഹ് അപ്പ ശെനിയോ? ഇവടെ ശെനിംഞായറുആണ് ലീവ്.
മം
അവിടെ പ്രൈവറ്റായിറ്റാ മക്കള്പഠിക്ക്ണ് സ് എത്രകുട്ടിയാളാ?
ഇൻക്ക് രണ്ടാള് ഒരാള് നാലാംക്ലാസ്സില് ഒരാളെ ചേർത്തിട്ടില്ല.
ചെറിയകുട്ടിയാളാണ് ഇൻക്മൂന്നാൾണ്ട്.
ഹെഹ്
പടി ആഹ് പഠിക്കാണ് മൂത്തത്ഏഴാം ക്ലാസ്പഠിക്കാണ് രണ്ടാമത്തത് രണ്ടില് ചെർത് യു കെ ജി
ഹെഹ്
പിന്നെ എല്ലാരും സ്കൂൾക്കോയീണ്ടാവുല്ലേ?
ആ എല്ലാരും പോയ്ക്ക്ണ് ഒക്കെപോ എല്ലാവരും സ്കൂൾക്ക് പൊയ്ക്ക്ണ് ഒക്കെവെരാനായി തുടങ്ങിഓരോർത്തർ ട്ടയ്മ്മ് മൂന്ന്മണിആയില്ലേ ആഹ് മൂന്നരക്ക് വുടും ഓരേ മൂന്നരക്ക് വിട്ടാലും ഹ്സ് വീട്ടിലെത്തെണെങ്കിൽ അഞ്ച്മണി ച്ല് ഒരാൾ നാല്മണി ഒരാളഞ്ച്മണി അങ്ങനൊക്കാവും.
പിന്നെന്തി വേറെന്തെലും വർക്കെയ്ണ്ടോ?
അല്ല്യാ വർക്ക്യ്യ്ണൊന്നുല്ല ഹൗസ് വൈഫെന്നെന്നാ
പിന്നെ അവുടെ നീ വർക്കെയ്യ്ണ്ടോ?
ഞാവ ഏഹെ ഞാൻ വർക്കെയ്യ്ണില്ല ഓൺലൈനായിട്ട് എന്തെങ്കിലുംചെയ്യും. സ്വർക്ക് അങ്ങനൊക്കെഇണ്ടാവും.
അങ്ങനെ ആഹ് പിന്നെ ഹസ്ബന്റോ നാട്ടിലാതോ ഗൾഫ്
ഹസ്ബന്റ് ഇപ്പൊഗൾഫില.
മം മോന് മോനും മോളാങ്ങനെ
ഏഹെ രണ്ടും മോളെന്നെണ് മോനില്ല്യാ.
മം ഇനിക്കൊരു മോന് രണ്ട് മോ മോളും.
ഇഹ്
പിന്നെന്തൊക്കെ എന്തൊക്കെ ചോറ്റിന് കൂട്ടാൻന്തൊക്കെയ്നി?
ചോറ്റിന് കൂട്ടാന് ഏഹ് സാധാനോർമലായിര്ന്നു ഇന്ന് വെള്ളിയായിച്ചിട്ട് സ്പെഷ്യലൊന്നും ഇണ്ടാക്കീട്ടില്ല്യാ. എടക്ക്ണ്ടാക്കും നീ എല്ലാ വെള്ളിഇണ്ടാക്കലില്ല ചെലെ വെള്ളി ബിരിയാണിയോ മന്തിയോ അനെന്തേലും ഇണ്ടാ സാധാനോർമലാണ്. കറി, ഉപ്പേരി, മീൻപൊരിച്ചത് അങ്ങനൊക്കെ.
പിന്നെന്തൊക്കെയാ?
ഓഹ് ചെറിയചെറിയ കുട്ടി മോളേക്കാരി അല്ലേ സംസാരിക്ക്ണേ മം പിന്നെ എന്തൊക്കെയാണ് പിന്നെ മഴൊക്കെണ്ടോവിടെ എന്താണ് അവിടെ കാലാവസ്ഥൊക്ക?
ണ്ട് ഇന്ന് ഫുള്ള് മഴന്നെ.
ആഹ് ഇവിടെന്നാ തന്നെയാണ് ഇവിടെന്ന് മായതന്നെയ്ന് രാവിലെ തുടങ്ങിക്കണ് അത് ലെന്ന് ന്ക്കും. പിന്നെ പിന്നും പെയ്യണ്ടാവും ആ പൈ ആ അങ്ങനെ എങ്ങനെയ ഹസ്ബൻഡ് വിളിച്ചിരുന്നോ?
ആഹ് വിളിക്കൽണ്ട് ഇപ്പതന്നെ വിളച്ച് വച്ചിട്ടുള്ളൂ ചെലപ്പോ പള്ളി പോവാൻ ടൈം ഉണ്ടാവല്ലോ അപ്പൊ കുളിക്ക
പഠിക്കാൻ പഠിക്കാനൊക്കെ എന്താ പാട് കുട്ടികള് പഠിപ്പക്കണക്കെന്നെ
ഞ്ചേ ലീവ്ണ്ടാകുമ്പോ അനിയത്തി പഠിപ്പിക്കലാ
ആഹ് ആഹ്
എന്ത് പകു
ന്ന്‌പ്പത് നട്ന്നിട്ടില്ല. പഠിക്കാൻ വരില എല്ലാ എല്ലാ വീട്ടിലെ അവസ്ഥ അതെന്നെ കുട്ടികൾ പഠിക്കാണ്ട് കിട്ടണെങ്കിൽ കൊർച്ച് പണിയാണ്. അവരങ്ങണ്ടെ
അയിറ്റങ്ങൾ ഇരിക്കൂല ഇര്ന്നാ പിന്നെ അങ്ങനെ ഇരുന്നോളും ഇത് ഇരിക്കാന് അപ്പൊ പയിനാറ് പണിയപ്പോ വേറെണ്ടാവും ഓക്ക്
ആഹ് പിന്നെ ഫോണും പിന്നെ കുട്ടികളേ കയ്യിൽ ഫോണല്ലേ. ഫോണകുമ്പോ പിന്നെ അവർക്ക് ഫോണൊക്കെ കാണ കാണൊ
ഫോണ് ഇപ്പെയെ കൊർച്ച് കുർച്ച് കണ്ടിനു ചെറപ്പം മുതലേ ഫോൺ കാണല് തൊട്ങ്ങ കണ്ണിന് കാഴ്ച കുറവുണ്ട് പോ ദൂരെ കാഴ്ചല്ലാ. അവൾക്ക് ല്യ ഫോണ്
ആഹ് ഇന്റെ മോൾക്കൂ ദോഷ്വാ അവൾക്ക് ഫോണ് കണ്ടില്ലാതെ ജന്മനാള്ളതാന്നപർഞ്ഞത് എന്റെ മോൾക്കും കണ്ണിന് കാഴ്ച കൊർച്ച് കൊറവുണ്ട് മൂത്തോൾക്കു മോൻക്കും. ആഹ് ഇവിടെ ഒരു ജന്മനാള്ളതാണ് ജനിച്ചപ്പ തന്നെള്ളതാണ് പറഞ്ഞ്. ഒ. ഫോണ് കണ്ടിട്ട്ന്ന്ള്ള തൊന്നുല്ലാന്ന് പർഞ്ഞ്.
കണ്ണടക്ക് കണ്ണേടക്ക് എഴുതി തന്നീനി. പിന്നെ നമ്മള് ഇതാക്കിട്ടില്ല.
ഏ. എൾപ്പം വെച്ചോളി. പറ്റേ തും പറ്റ കാഴ്ച കൊറയും.
ഉം. അത് പിന്നെ ഒരു ട്ടെർച്ചി തരാം പറഞ്ഞീനോര് അപ്പൊ എത്ര മണിക്കൂറ് കണ്ണിന് കാഴ്‌ച് തീ നല്ല മങ്ങി ന്ക്കുംന്ന് പർഞ്ഞ് കുഞ്ഞ്മു. ക്ക് പേടിച്ചിട്ടാ പോയിട്ടില്ല.
അത് കൊഴപ്പില്ല. അത് ഒരു സേ രണ്ടിസേ എൽപില്ണ്ടാവും. അവർക്ക് അവര് ര്അതില്- കണ്ണില് ഒരു ഡ്രോപ്പ്സുറ്റിക്കാൻണ്ടാവും. അഅ് താക്കുമ്പള് ആണ്. അത് പിന്നെ കൊറച്ച് കയ്ഞ്ഞ റെ ശെരിയാവുംത്.
പിന്നെ വരാൻ പറഞ്ഞിട്ട് പോയ്.
ആ പിന്നെ അമ്മള് കാണിച്ചിലാന്ന്ണ്ടെങ്കില് പിന്നെ കുട്ടികൾക്ക് പിന്നെ കൊറച്ച് കഴിഞ്ഞാലേ. അവർക്കന്നെ ബുദ്ധ് ബുദ്ധിമുട്ടാവുമ്പൊ ഓർഡിലൊക്ക കാണാനും ഒക്കെ പ്രശ്നാവും.
ഞാൻ മുമ്പിലിരിക്കാൻ പറയല്ണ്ട് ഇരിക്ക്നോട്
ആ അതന്നെ പിന്നെ പിന്നെ പ്രശ്നാവും. പിന്നെ കുറച്ചൂടെ കഴിഞ്ഞ പ കാഴ്ച ഉം കൊർഞ്ഞ് വെരും.
അങ്ങനെ ഉണ്ടാവാ വെച്ചില്ലാന്നുണ്ടെങ്കിലേ പെട്ടെന്ന് പോയി കാണിക്കാണ് നല്ലത് കുട്ടികളല്ലേ ഇപ്പ തന്നെ നോക്കിയാ പിന്നെ കൊർച്ച് കഴിഞ്ഞാണ്ട് റെഡി ആയിക്കോളും. പിന്നെ കൊർച്ച് കയ്ഞ്ഞിട്ട് നോ- ക്കുമ്പള് പിന്നെ നമ്മുക്കന്നെ ബുദ്ധിമുട്ടാവും. ആ കാണിക്കാണ് നല്ലത് ഏറ്റവും നല്ല കാണിക്കണം പിന്നെ മോൾക്ക്ണ്ടായ ജന്മനാണ്ടായണ്ട് പിന്റെ മോൾക്ക് ഉണ്ടായതണ്ട് മോൻക്കുംണ്ടാവുംന്ന് പറഞ്ഞ്. അവൻക്ക് ടെസ്റ്റ് ചെയ്തപ്പൊ അവൻക്കും കൊറവാണ്. അവെനിക്കും ഇല്ലേത്. അവനു വെച്ചേക്ക്‌ ണ്. ജന്മനണ്ടായതുക്കൊണ്ടേ എനിക്ക് പ്രശ്നമൊ ന്നില്ല. പക്ഷെ ഇനിക്കുല്ല ഇന്റെ ഹസ്ബൻഡിനുല്ല കാഴ്ചക്ക് വെല്യ പ്രശ്നം. ക്ഷേ ഇവെരിക്ക് എങ്ങനെ വന്നെന്നറിയില്ല.
ഇവെടെ എനിക്ക് വർണനൊ ഇങ്കൊണ്ട്. ഇങ്കുക്കൂടുമ്പോക്ക ഒന്ന് വള്ളിനെ ചെറുതായ്ട്ട്. ഞങ്ങക്കങ്ങന വന്നതാണോന്ന് അറില്ലട്ടോ. ചെലവരെക്കെ പറയും ഇങ്ങനെ മെബൈൽ കണ്ടിട്ടാണ് ന്ന് പൊതുവെ അങ്ങെനെ പറയല്.
ആഹ് അത് ഇവ ഉപ്പ ഉപ്പാരു തൊക്കെ അങ്ങനെത്തന്നെ പറയ. അത് അവെരങ്ങനെത്തന്നെ പറയു. മെബൈല് കണ്ടിട്ടാണ് കൊറഞ്ഞൂന്ന്. പക്ഷെ ഡോക്ടേഴ്സിനെ കാണി കൺസൾട്ട് ചെയ്താലെ അറിയാ. അവര് അറിയൊള്ളൂ. അവര് പറയും. ജന്മനയൊള്ളതാണെങ്കില് അവര്. പറയും. ജന്മനാ ഉള്ളതാണ് പറയും അവെര്.
ഓ പിന്നെ ഹസ്ബന്റി നൊണ്ട് കൊറച്ച് കണ്ണിന്റെ പ്രശ്നമൊണ്ടായിപ്പോങ്ങനെ.
ആഹ് ആഹ്. കാഴ്ച്ചക. കാഴ്ച്ചക്ക് പ്രശ്നമൊണ്ടായിന്ന്. ഞങ്ങളന്റെ വിട്ട് കാണും അറിയില്ല. ആ അറിയില്ല. ചെലപ്പോ പോകാനാവും.
എനിക്കതിനു പ്രശ്നയിതുവെരെയായിട്ട് ഞാൻ കണ്ണട വെച്ചിട്ടില്ല. എൻ ഹസ്ബൻ ന്റിനു ഇപ്പൊ ക കാഴ്ച്ച കൊറച്ച് കൊറവാണ്. ഇപ്പോ ഫോണൊക്കൊക്കെ നോക്ക അടുത്ത് അടുത്ത് പിടിച്ചോണം പത്രം നോക്കണങ്കിലൊക്കെ. അടുത്തേക്ക് പിടിക്കണം ഉം പിന്നെ
പിന്നെ, നോക്കുമ്പത്തന്നെ മ്മ ക്ക് മനസിലാകുലേ. മോളിപ്പയങ്ങനെ കണ്ണിങ്ങനെയാക്കിയാണ്ട് നെ ത്തി വിളിച്ചയൊടനെ നോക്ക്‌ പൂക്കക്കൊക്കെയൊന്ന് നോക്കാൻ പറഞ്ഞാല്. എടുക്കുമ്പൊ ഴേ. ക്ലാസ്സ്, ഓൺലൈൻ ക്ലാസ്സൊക്കെയെടുക്കുപ്പോളൊക്കെ ഇരിക്കുമ്പോഴെക്കെയങ്ങെന നോക്ക്‌ ണേന്ന്
ആ പെട്ടെന്ന് കാണിക്കയാണ് നല്ലതൊരു വിധം. എത്ര പെട്ടെന്ന് കാണിക്കണോഅ ത്ര നല്ലെത്. പിന്നെ ട്രിപ്പൊക്കെ പോകാറുണ്ടോ പൊറത്തൊക്കെ?
പോവലിപ്പൊ അങ്ങെനെ പോവല്യ. വെല്യമയയി തൊക്കെല്ലെ
ആഹ് ഉ ഞാന് കൊറയ് ക്കണ് ഞങ്ങള് പോം. കൊറവാണ്. പൊർത്ത് എടക്ക് ഫാമിലിയായിട്ടെക്കെയെല്ലാരും കൂടിന്ന്. ജസ്റ്റ്ഒരു അടുത്തൊക്കെ പോകും. അങ്ങ് ദൂരം പോയതിപ്പൊ യെന്നാ ഊട്ടി അത് കൊറ അതിപ്പോ ആറു മാസം മുമ്പ്. പോയേ. പിന്നെ അടുത്ത് ളൊള്ള അങ്ങനെയെക്കെ. ഇപ്പപ്പന്നം ദേനിപ്പം വർഷ മഴക്കാലായപ്പ അങ്ങനെ പോയിട്ടില്ല്യാ. അധികവും മയയിതൊക്കെയാകുമ്പള് പോകാനും ബുദ്ധിമുട്ടല്ലേ. കുട്ടികളെക്കെയായിറ്റ് പോമ്പളേ. ഓ. ഉം ഏ രുസൈസ് പനിയൊണ്ട്. പൊറത്തിറങ്ങാത്തന്നെ പ്പേടിയാ. ആ ശെരിന്നെയാണ്. ഇവെടെൻ്റെ വീട് ഇവടെ വീട്ടിലും എല്ലാർക്കുണ്ടായി.
ആഹ്
ഒന്ന് മാറിട്ടുള്ളെല്ലാർക്കും. ഇപ്പ വയറലായി വയറലായിട്ടൊണ്ടല്ലോ.
കു യൊണ്ടാവില്ല.
ഏ? ഉണ്ടാരുന്നോ പനി?. ആഹ് പനിയൊണ്ടായിരുന്നു. മോന്റെ മോളാണ് ആദ്യം കൂടുന്നത് മോളെക്ക്. കുട്ടികൾക്ക് പിന്നെ പെട്ടെന്നിണ്ടിതാക്കാനൊള്ളതില്ല ല്ലോ. അപ്പൊ അവർക്ക് അവൾക്ക് നല്ലോണ ണ്ടായിന്നു. അവെള് രണ്ടു ദിവ്സം കെ കെടക്കലന്നെയായിന്ന്. ക്ഷീണം കൊണ്ടേ കെടത്തം തന്നെയാരുന്നു. പണിക്ക് എന്റെമ്മയ്ക്കും വൈയിന്നുക്കൂടെ. നാട്ടാർക്കു വൈകിട്ടില്യാ.
ഉമ്മാക്കൊണ്ടായിട്ട് ഉമ്മാ കെടക്കല് തന്നെയന്. ഊര വേദനയും പൊറവേദനക്കെയായിട്ട്.
ആഹ് ആഹ് ന്ന ദേഹം മൊത്തം വേദനയൊക്കെ ആ ഇവിടെയു ഉണ്ടായി അതുകഴിഞ്ഞ് എനിക്കുണ്ടായി അതുകഴിഞ്ഞു പിന്നിങ്ങനെ ഓരോത്തർക്ക് ഒരോർത്തർ ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു എഹ്
പിന്ന പിന്നെ എന്താ സം
പിന്നെന്താണ് ഫുഡൊക്കെ എങ്ങനെ, കൃഷി അങ്ങനത്തെ ഒന്നും ഇല്ല
ഉം സ്വന്തം വീടല്ലേ നിങ്ങള്
അല്ല സ്വന്തമല്ല ഞാൻ എല്ലാവരും കൂടിയാണ് ജോയിൻ്റ് ആയിട്ടാണ് എല്ലാരും കൂടി സ്വന്തമായിട്ടില്ല അവിടെ സ്വന്തമാ
ആഹ് ഇന്താടാ അമ്മ ഇന്ന് വിഷായിക്കുണ്ട് വേറാരുമില്ല
ആഹ് ആഹ് പിന്നെ ആഹ് ഹസ്ബൻഡ്ന് അനിയന്മാര്
ഏഹ് അഹ് അല്ല ഹസ്ബൻ
ആഹ് പിന്നെ ഒറ്റക്ക് തന്നെ പറയാലല്ലേ ഉം ആ എന്റെ ഹസ്ബൻഡിന് നാല് അനിയന്മാരാണ് ഞാൻ മൂത്തത് ഹസ്ബൻഡാണ് ഉം ഉം ഉം പോണം തറ എടുത്തിട്ടിട്ടുണ്ട് വീടുന്ന് നോക്കണം പിന്നെ ഉം പിന്നെ മക്കളൊക്കെ ആ മക്കളിന്ന് സ്കൂളില്ലല്ലോ ല്ലേ
ഇന്ന് സ്കൂളിൽ ഇല്ലതോണ്ട്‌ ഇവിടെണ്ട്‌ കച്ചറ ഇണ്ടാക്കിക്കണ്ട് കളിക്ക്ണ്ട്‌
ആ എന്നാൽ ഓക്കെ എന്നായ്ക്കോ ആ